ആഹ് ആഹ്
എന്ത് ഓഹ് നല്ല വിശേഷം. എന്താ പരിപാടി? ഓഹ് പണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ്.
ഏഹ് ഫുഡയ്ക്കാനായോ ഇത്ര നേരത്തെ
അതായപ്പോ അങ്ങെട്ട് തിന്നാന്നൊള്ളു. ഉം ഇനി ഈ നേരം കഴിച്ചാ പിന്നെ രാത്രി കഴിക്കൊള്ളൂ പിന്നെ അയിന്റെ ഇടേലൊന്നും
ഏഹ് പിന്നെ വൈകുന്നേരോ?
വൈകുന്നേരം ചായക്കുടി കൊറവാണ് ഉം
ആഹ് ഇന്ന് ഇത്ര നേരത്തൊക്കെ കഴിക്ക്ണേ
ഒന്നുല്ല രാവിലെ നേരത്തെ കഴിച്ചത് രാവിലെ ആറ് മണി ആറര ആ ടൈംമായപ്പൊ കഴിച്ചതാ അപ്പൊ വെശന്നപ്പം കഴിക്ക അത്രേ ഒള്ളു
അതെ വെശപ്പ് വെശക്ക്മ്പളാണല്ലോ കഴിക്കേണ്ടത്
അതെ ടൈമ് ഞാൻ നോക്കാറില്ല
അതന്നെ അതാ നല്ലത് ഞാന് ചെമ്മീൻ പൊരിക്ക്ണോള്ളൂ
ആഹ് ചെമ്മീന് പൊരിച്ചിട്ടെന്താ റോസ്റ്റാക്കെ
ഇല്ല പൊ പൊരിക്കല് മാത്രം
ആഹ് കൊറേ ചെമ്മീൻ വേണ്ടിരെല്ലോ വീട്ടിലാള് കൊറവാ
ആള് കൊറവാ അതൊണ്ട് പിന്നെ ആഹ് റോസ്റ്റ് ഇണ്ടാക്കാൻ തക്കാളില്ല
ആഹ്
അപ്പ ഞാൻ റോസ്റ്റ്ണ്ടാക്കല് നിർത്തി വെച്ച്
ഉം അല്ല റോസ്റ്റ് ഇണ്ടാക്കിയാലാ ചെമ്മീന്ന്റെ ടേസ്റ്റ് പോവും
ആഹ് പോവും പിന്നെ എല്ലാർക്കും റോസ് മറ്റേ ഉള്ളിയെ കിട്ടൊള്ളു ആർക്കും ചെമ്മീൻ കിട്ടൂല അ ചെമ്മീൻ സ്വന്തം വെയ്ക്കുമ്പളേ ചെമ്മീന് എണ്ണി കൊട്ക്കാൻ കഴിയൊള്ളു അതേ മീൻക്കറി വെച്ച കറി വെച്ചാലും ഓല്ക്ക് ചെമ്മീൻ കിട്ടൂല
ഉം ചെമ്മീനല്ലാതെ വേറെ എന്താള്ളത്
പിന്നെ എളവൻ തേങ്ങ അരച്ച് വെച്ച്ണ് ഉം മു മുതിരപ്പേരി ഉണ്ട് കഴിച്ചിട്ടില്ല
ഉപയോഗിക്കാം
ഉം പിന്നെ കഴിച്ചില്ല എല്ലാരും കുളിക്കലൊന്നും കഴിഞ്ഞില്ല ഞാൻ മാത്രേ വേം കുളിച്ച് കേറി മോളട കെടന്നുറങ്ങ സ്കൂൾ ഇല്ലായിറ്റ്
ആഹ് ഓര്
നല്ല തണുപ്പാണല്ലോ ഉം നല്ല ത മഴ പെയ്ത് നല്ല തണുപ്പാണല്ലോ ഇപ്പൊ അവള് അട കിടന്നുറങ്ങണ്‌ ഫോണ് അവളെ കയ്യിയിലേനി അപ്പൊ ഞാൻ മെല്ല വാങ്ങിയപ്പോ അട കടന്നുറങ്ങി ഉം
ഇക്കൊക്കെ കൂടി തരൊ
ഓഹ് എല്ലത്തിനും സഹായിച്ചരും ഞാന് ഇപ്പ അടു ഇപ്പൊ തീയൂട്ടാൻ വേണ്ടിട്ട് പിന്നെ ഒരു വെർക് എടുത്തുണ്ടോരീന്നർഞ്ഞപ്പോ ചേരിന്റെ ചാക്ക് ഒന്നായിറ്റ്ന്റെ അടുക്കളെ കൊണ്ടയെച്ചി ഇങ്ങള് ഇങ്ങനെ നടന്നളിക്കണ്ട ഇങ്ങള് ഇദീനങ്ങട്ട കത്തി ഏഹ് ഞാനത് ചേ പുറത്ത് വെച്ചേനി ചേരിന്റെ ചാക്ക് അപ്പോളർ ഞ് ഇങ്ങനെ നടന്ന് കളിക്കണ്ട ഇങ്ങള് ചേരുന്നായിട്ട ഇവിടെ കൊണ്ടോയക്കാറിഞ്ഞിട്ട് ഓള അടുക്കളലേക്കെന്നെ ഒന്നായിട്ട് കൊണ്ടയ്ച്ച്
ഏഹ് ഏഹ് ഇന്ന് എന്താ മഴ ആയിട്ടാണ അവധി
ആഹ് ഇന്ന് മഴെയ്തിട്ടാ അവധിയ ഇപ്പയ്ന് നല്ല മഴയല്ലേനോ.
ആഹ് ഇവിടെ ഇല്ല ഇവിടെ അവധിയൊന്നും ഇല്ല.
ഏഹ് മഴണ്ടോ?
മഴ രാവിലെ നല്ല മഴണ്ട്. ഇപ്പല്ല ഇപ്പം വെയില്ലാട്ടോ
പ്പ ഇപ്പം കൊറച്ച് കൊറവ്ണ്ട്. ഇതരേ മഴന്നെനി പുറത്തേക്ക് ഇറങ്ങാൻ കയ്യാതെ.
ഏഹ് വെയിലാ പ്പൊ
ഏഹ് വെയ്ലോ അഹ് ആഹ് ന്നാ തിരുമ്പിതൊക്കെ അങ്ങോട്ട് കൊണ്ടരെനി
അ ഇല്ല ഇവിടെ പൊറത്ത് ചിക്കാന് ആയലൊന്നുല്ല ഞാനിവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അടുക്കള ഭാഗത്ത്
ആഹ് അയ്ന്റെ ചൊട്ടിലാക്കൂല്ലേ ഞാനും അങ്ങനെ തന്നെ പിന്നെ വെള്ള റ്റലൊക്കെ കഴിഞ്ഞാ പിന്നെ മോൾല് കൊണ്ടോയിടും.
ആഹ്
അങ്ങനെട്ട് ഒണക്കിട്ക്കലാ
ഉം ഉം
ആര ഒറ്റക്കെള്ളൂപ്പം
ഇപ്പൊറ്റക്കെള്ളൂ
ഏഹ് അതാണ് ഭക്ഷണൊക്കെ വേം കഴിഞ്ഞത്. ക്കിനാരിം കാത്ത്‌കാനൊന്നില്ലല്ലലേ ഉം
പിന്നെ മൊകൾക്ക് ഇടുത്തിണ്ടാവുലേ വീട്
ആ് മുകളിലൊരു റൂമ്ണ്ട്. പിന്നെ തുറസായ സ്ഥലം കൊലായുണ്ട്
ഉം
ആരും യൂസെയ്യല്ല ആര് ആരൊ.. ആഹ് ആരെങ്കിലും വരു വിരുന്ന് വരുമ്പൊളൊക്കെ അത് ഉപയോഗി- ക്കുള്ളൂ അല്ലാഞ്ഞ ഉപയോഗിക്കേണ്ടേന്നും ആവശ്യം ഇല്ല അതെ - ഞങ്ങള് ആകെ രണ്ട് നാലാളേള്ളു
ആഹ്
അങ്ങനെ ഇവിട്വ്ടെ ആൾക്കാര് കൊറേ ഉണ്ട്ട്ടോ പിയാപ്പളീന്റെ പെങ്ങന്മാര് ആറ് ആൾക്കാരുണ്ട് ഓല-. ക്ക വിരുന്ന് വരുമ്പൊ പിന്നെ എവിടേം സ്ഥലം മതിയാവൂല അ - പ്പൊ അപ്പപിന്നെ കൊറേ ആൾക്കാര് മോള്ല് പോകും. മക്കളൊക്കെ മോളിലേക്ക് പോവും വല്ല്യ. ക്കെ ഡൈനിങ് ഹാളില് നെ രത്തിങ്ങട്ട് കെടക്കൂ
ഉം ഉം
എങ്ങനൊക്കെ
എല്ലാരും കല്യാണം കഴിഞ്ഞതാണോ
ഓഹ് നാത്തൂമാരെ കല്യാണം കഴിഞ്ഞ് പിന്ന ബെൽക്ക്- പിന്നെ ഒരു ഏട്ടനുംഒരനിയനും വില നടുവില് നടുകള്ള ഞാ - മൂന്ന് പെങ്ങന്മാര് മൂത്ത മൂന്ന് പെങ്ങന്മാര് എളേത് ഒരേ - ട്ടനും ഒരനിയനും അങ്ങനെ
അനിയന് കല്ല്യാണം കഴിച്ചതാണൊ.
ഓഹ് എല്ലാരും കല്യാണം കഴിഞ്ഞ് അനിയന് രണ്ട് കുട്ടിയള്ണ്ട് ഏട്ടന് നാല് കുട്ടിയളാണ്. അല്ല ഓല് തറവാട്ടിലാണ്
ആഹ് ഇങ്ങള് വേറെ വീടെടുത്ത് പോന്നുണ്ടാവില്ലേ.
അച്ഛനൊക്കെ വേറെ വീടെടുത്ത് പെങ്ങമാര്ക്കൊക്കെ സ്വന്തം വീടായി എല്ലാർക്കും
ഉം
ക്കെ പിന്നെ ദൂരെ ദൂരെ പെങ്ങൻമ്മാരൊക്കെ- ഒരാള് മാത്രേ അടുത്തുള്ളൂ
ആഹ് ആഹ് പിന്നെന്താ
എന്താ ഭക്ഷണത്തി നിങ്ങളെന്താ ചോറു കൂട്ടാൻ
ആഹ് കറി മീൻകറിണ്ട് മീൻ പൊരിച്ചതുണ്ട് അത്രേ ഉള്ളൂ രാത്രിയക്കും കൂടെ ഉള്ളത് ആഹ് ഒറ്റക്കാവുമ്പ ഉണ്ടാക്കാനും മടിയാണ് പിന്നെ നമ്മള് മാത്രേ ഉള്ളൂ ഉച്ചക്ക് ഇന്ന് രാത്രിയാണ് എല്ലാരും ഉണ്ടാവുക
ആഹ് ആഹ്
ഉം
മക്കളൊക്കെ സ്കൂളി പോയേക്കല്ലേ
ആഹ് മക്കളൊക്കെ സ്കൂളി പോയി
ഉം
പാത്രം കഴ്കാണ്ട് അതാണ് മടിള്ള പരിപാടി
ഉം
ഉം നിങ്ങളതെല്ലാം കഴിഞ്ഞൂല്ലേ ആഹ് ഇന്നങ്ങട്ട് പോരി
പക്ഷെ ഇന്റെ കൈയോണ്ട് ഇപ്പം പോരാ. പക്ഷെ എനിക്ക് പാത്രം കഴികാൻ. ൻ അങ്ങനെ കഴ്കിക്കോള്ളു. ഒരു എനിക്കൊരു കൊഴ്പ്പു ശെ ഇപ്പത് കൈയോണ്ട് തിരേ മുട്ടുവേദനായിട്ടേ.
ഉം
ഉം കൊറ്ച്ച് ഒരെട്ങ്ങേറാണ്. ഇപ്പൊ ഇന്നട്ട് ബെൽറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ നിക്ക അള്ളാഹ് ഇൻക്കിഷ്ടാ മാത്രെന്നെ. ഇൻക്കിഷ്ട. പാത്ര കയ്ക്ക ഇനിക്ക് ക്ക് ഭയങ്കര ഇഷ്ട ഞാനിപ്പം വീട്ടിൽ പോയാലും. പാത്ര കഴ്കാന ഞാ നിക്ക. വേറൊന്നിനും ഞാൻ നിക്കൂല. ഞാൻ ഇന്റെ വീട്ട് പോയാ വേഗം പാത്രം കഴ്കാൻ നിക്കും. പിന്നെ വന്നാ ത്തുമാരൊക്കെ മേശന്നക്കാനും, അട്ച്ചേരാനും തൊടിക്കാനും അങ്ങനെക്കെ പോവും ഞാൻ വേം പാത്ര അത്ര കഴ്കാനും നിക്കും. എനിക്ക് ഇങ്ങനെ കൊട്ടത്തൾത്തിലിങ്ങനെ പാത്രംന്നറിയിണെ ഇഷ്ടേ ഇല്ല. അത് വേം കൈക്യക്കണം.
ഇന്റെഹ് നറഞ് കവിഞ്ഞാലും ഞാൻ കഴി
ഹ് അള്ളാഹ്. എനിക്ക് ഇവിട്ന്ന് ഓല് ചീത്ത പറിം കാക്ക. ഒരു പാത്രം ഇടു ക്ണെ അപ്പപ്പട്ക്ക് കൈകികൂടെയ് നോയ്ക്കും. ആദ്യാെക്കെ ഞാനും അങ്ങൻത്തെന്നേനി. ഒന്നെട്ത്ത് പിന്നെ വേറെ ഒന്നെടു വേറെ ആവശ്യത്തിന് വേറെടുത്ത്. അത് ഇങ്ങനെ നെറ്ഞ്ഞ നെറ്ഞ്ഞ് നിക് പിന്നെ അയ്നോട് ഇങ്ങനെ അഹ് ഇങ്ങനെ ചൂടായി ചൂടായി ഇപ്പൊ റെഡി ആയി. ഇപ്പം ആവ്ണെ ആവ്ണ ഞാ വേം കെഴ്ക്യക്കും. ഇന്നോടറിം ആവ്ണെ ആണുങ്ങളെ പണിം പെണ്ണ്ങ്ങളെ പണിം ഒന്ന് ശ്രദ്ധിച്ചോക്കെണ്ടി. ആണുങ്ങള് വേം കെകും. പെണ്ണുങ്ങള് ഇങ്ങനെ ഓരോരാവശ്യത്തിനു ഓരോ പാത്രം ഇടുക്കും. ഇന്നട്ട് ഓർക്ക് പാത്രം കഴു കാൻ ഒരു പണിയോന്ന് പറയും.
അയ്ന് ഞമ്മക്ക് ആ പണി മാത്രല്ലല്ലോ. അയ്ന്റെ എടേല് നമ്മൾ അടിച്ചേരാൻ പോകുന്നുണ്ട്.
ആഹ് അതെന്നെ. ആ ഞാൻ പറയും ഓലോട്. ആഹ് അത് ഞാൻ ഓലോട് പറിം. ഇങ്ങക്ക് ഒരു ഒരു പണി ആണുങ്ങളയ്ന് ഒരു പണി മാത്രേ മാത്രേ ചെയ്യൊള്ളു. ഞമ്മക്ക് ഒരു പണിന്റെ എടേക്കൂടെ വേറെണ്ടാവും. അപ്പൊറ്ത്തേക്കെ അങ്ങോട്ട് പോകാ ഇണ്ടാവും. തൊടക്കാണ്ടാവും. അതൊക്കെ ഈ ഭക്ഷണം ഓൽക്ക് ഭക്ഷണം ഇണ്ടാക്കാനാ ഭക്ഷണം മാത് ത്രം ഓല് ഇണ്ടാക്കൊള്ളു. ആഹ് ഞമ്മക്ക് പാല ഞ ഞമ്മള് ചോറ് അരി ഇട്ടേന്റെ എടേലേയ്ക്കും മീൻകറിയ്ക്ക് എന്തോ. എല്ല തക്കാളി എര്യ. അതാണ് ഞമ്മളെ പണി ഇണ്ടാവ ആ.
ഉം ഞാൻ വിചാരിക്കുട്ടൊ എന്നും. അപ്പപ്പള്ള പാത്ര അപ്പപ്പ കഴുകി വെക്കണംന്നൊക്കെ. പക്ഷെ പിന്നെ ഒക്കെ കുന്ന് മലായി മറ്റെ പിന്നെ അങ്ങട്ട്ള്ള കാണൊള്ളു.
അത് ശര്യ മടി കുടുങ്ങിയാൻ പിന്നെ അയ്നോട് ശ്രദ്ധല് ഇണ്ടാവുലല്ലോ.
ഉം
പിന്നെ കരിന്റെ പാത്രം കഴ്കാനാ ഇനക്ക് ഒരു മടി. അല്ലാതെ മറ്റെ അടു മക്കള പാത്രം കഴികാ. അല്ല ഞമ്മളെ ഭക്ഷണം കഴിച്ച പാത്രം കഴികാ പ്രശ് നൊന്നുല്ല. കരിയായത് മാത്രം കഴ് കാനൊര് അന്നേരം ഒരു എടുങ്ങേറ.
ഉം അത് മൈലാഞ്ചി
പിന്നെപ്പം ഓഹ് ആളായിനി പറഞ്ഞില്ലേ കൈവേദന വന്നപ്പോ മൈലാഞ്ചി അരക്കും ഒരിക്കലുംല്ല ഇ അരിച്ചെന്നെ ഇടണേ മറ്റേ ഇടില്ല ട്യൂബ് കാര്യങ്ങളൊന്നും ഇടൂല അരച്ചതേക്ക് ഇഷ്ടള്ളൂ എപ്പോളും ഞാൻ വീടിനടുത്തുള്ളവളൊക്കെ ചോദിക്കും എപ്പളും ന്റെ കയ്യും കാലും ചോപ്പ് നിറല്ലാതാരും കാണല്യ പക്ഷെ ഇപ്പൊക്കെ പോയി നല്ല വെള്ളം കയ്യും കാലും ഞാനോയിവാക്ക ഞാന ഈ വെള്ള കളറാകുമ്പോത്തിനും
ഉം
ഇനി ഇപ്പ ഇല്ല കരയൂല എന്തായാലും കുറച്ച് വെള്ളം കൂടോ എന്നിട്ട് കരിയ ഒലിക്കും പിന്നെ ഇവിടെ ക്കാവു എനിക്ക് അവളൊന്നും ആവണും ഇഷ്ടല്ല്യ അഥവാ ഇട്ടാലോ എനിക്ക് വേഗം ചോക്കും വേണം അയ് ഞാൻ തപസ്സിരുന്ന് ചോക്കണ വരെ രണ്ടും മൂന്നും പ്രാവശ്യം ഇട്ട് ചോപ്പിച്ചിട്ടേ അടങ്ങു മഞ്ഞ കളറിലാന്നേ എനിക്കിഷ്ടല്ല്യ
ഉം ഉം
ഞാൻ വേഗം ഉം പിന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം മെനക്കെട്ടരച്ചാലും വെണ്ടീലായിരിക്കും പു അതും പയതൊന്നും ഇടൂല പുതിയത് മാത്രേ ഇടുള്ളൂ
ആഹ്
അതെ ആഹ് ചോക്കൂള്ളൂ ആഹ്
ഓക്കെ